നല്ല വർത്താനം
ആ മഴയൊക്കെ ഇണ്ടോ ഓ നല്ലായിട്ട് പോണടോ
മഴ ണ്ട് ഇന്ന് രാവിലെ നല്ല മഴ യ്തിരുന്ന്.
ആണല്ലേ ഇവിടതാ മഴ ഇങ്ങനെ മൂടി നിക്ണ്.
ഏഹ്
ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞിട്ടൊന്നും ഇല്ല നോമ്പാണ്. ആഹ് എണീച്ചിട്ടെ ഒള്ളൂ പിന്നെ എല്ലാർക്കും നോമ്പാ കുട്ട്യേക്കൊക്കെ നോമ്പാ
അഹ് അപ്പ ഇനിപ്പൊ രാവിലത്തേക്ക് ഒന്നും നോക്കണ്ട ഇനി വൈന്നേരത്തേക്ക് നോക്കി
അപ്പൊ ഞ്ഞി വൈകുന്നേരം ണ്ടാക്കിയാ മതിയല്ല
ആന്ന് പഠിച്ചു തന്ന പിന്നെ ഇപ്പന്ന് സ്കൂളൊന്നുണ്ടാവില്ലല്ല ക്ലാസ്സൊന്നും ഇല്ലാത്തോണ്ട്?
ആഹ് ഇന്ന് ക്ലാസ്സില്ല. ഇന്ന് ലീവല്ലേ നോമ്പ് ആയതോണ്ട് ലീവാണ്.
ആഹ് ഭർത്താവോ
ഭർത്താവ് ഇവിട നാട്ടിത്തന്ന
ആഹ് എന്താ പണി?
മരുന്നു ഷോപ്പിലാ
ആഹ് ആഹ് അപ പിന്നെ കൊഴപ്പല്ല ഭർത്താവ് പോയോ ന്നട്ട്?
പോയിട്ടില്ല ഭർത്താവിന് പനിയ.
അയ്യോ കാണിച്ചോ കൊറെയായോ തൊടങ്ങീട്ട്?
ഇന്ന് തൊടങ്ങിയതാ പനിയാണ്.
നല്ല ദിവസ തൊടങ്ങീല്ലേ ഓർക്കാൻ പറ്റിയ ദിവസാണം.
ആഹ് നല്ല പനിയാണ്. അപ്പൊ ഗുളിക അവരന്നെ കുടിച്ക്ണ്.
ആഹ് ആഹ് അങ്ങനങ്ങ് കുടിക്കാണ്ടട്ടോ കാൺച്ചോക്കുണ്ട് ഇപ്പഴത്തെ പനി വല്ലാത്ത പനിയാണ്.
ആഹ്
ആഹ് ആഹ് ഒരാക്ക് ഇണ്ടായാ പിന്നെ മക്കക്കും മക്കക്കൊക്കെ വേഗം പിടി പ്രതിരോധശേഷി കൊറവായോണ്ടേ മക്കൾ എത്രേല്ലാ
ഒരാള് ഒമ്പതില് ഒരാള് എയില് ഒരാള് മൂന്നില് മൂന്നു ട്ടായാളാ. മൂത്തത് മോളാണ് രണ്ടാമത്തത് ആണ് ചെറുത്പെണ്ണ്
അങ്ങനെ അപ്പൊയിന്നെ കൊഴപ്പില്ല അത്യാവശ്യംവല്പ്പള്ള മക്കളല്ലേ? ഇന്റെ വീട്ടില് മൂന്ന്ചെറിയ മക്കളാണ് ഒരാള് യു കെ ജിയില് രണ്ടാള്അങ്കൽവാടീല്
ഏ ഭർത്താവിനന്താ പണി
ടൈൽസിന്റെ നെലൊക്കെണ്ട നെല പഠിക്കൂ ലേ ആ ആ അങ്ങനത്തെ പണി ആ പണി ആ ആ
ചോ ഭക്ഷണങ്ങളൊകെ ആയാ?
ഓഹ് ഞാനതാ പണിസ്ഥലത്തേക്ക് വന്ന് ഞ ഒരു പണി ചെയ്യണ്ട് അപ്പൊ അവിടേക്ക് വന്ന് എട്ടെ മുപ്പതാ ഏട്ടെ മുപ്പതാവുമ്പോവിടെ കേറണം അഞ്ചുമണിവരെണ്ടാവും
ഏയ്
ആ അപ്പൊവീട്ടിലമ്മണ്ടകുമ്പോ അമ്മനോക്കിക്കോളും മക്കളെ
ഏ അആലീവായതൊണ്ടല്ലേ ആ
ആപ്പോപ്പിന്നെങ്ങനെ അങ്ങനെ അമ്മയുഅച്ഛനുണ്ട് പിന്നെപ്പെട്ടണ്ട് ഏട്ടൻ ലേ ദൂരൊക്കപണിക്കോണതാ അപ്പൊ ഇന്നലെ വന്നിട്ടു ണ്ടേന്നു
ഏഹ്
ഇപ്പൊപ്പൊവീട്ടില്ണ്ട്.
ഏഹ് ആ ഭർത്താവിന്പെങ്ങന്മാരില്ലേ
പെങ്ങമാരുണ്ട് മൂന്നാള്ണ്ട് ഒരുമൂന്നാളും കല്യാണം കഴിഞ്ഞ്പോയതാഓല്പിന്നെ ഇടക്ക് ടക്ക് വന്ന്പോവല്ലാതെ നിൽക്കാൻപറ്റില്ലല്ലോ വേറെക്കെ സ്കൂൾപോണമക്കളുണ്ട് അപ്പോപ്പിന്നെ ആ ആ ഒന്നുംപറ്റുല്ലല്ലോ
ആഅതന്നെ ഇവിടിം ഇവിടെ തോന്നഉള്ളതാണ് ഭർത്താവിന് അഞ്ചുജെ ജേഷ്ടന്മാരുണ്ട് ആഹ് മൂന്ന്പെങ്ങമാ ല്ലാരുംണ്ട്
ആ ആ തീരെകുറവാല്ലേ? അ അപ്പം നല്ലൊരു കുടുംബം അപ്പൊനല്ലൊരു കുടുംബാവുലെ
ആഹ് ചെറുത് ഭർത്താവാണ് തറവാട് വീട്
ആഏ അപ്പൊപിന്നെ കൊഴപ്പല്ലചെറുതായോണ്ട്
ഹെ ഹെ ചെറുതാവുമ്പോല്ലാഎപ്പോഴും വിരുന്നേരായിരിക്കും.
വിരുന്നാരായിരിക്കും പക്ഷെ രസാണ് എല്ലാരുംപാടെ കണ്ടാവുമ്പോ രസംല്ലേ നല്ല രീതിയിൽ പോവാണിരസം അതിനിടെകൂടെ കുസുകുസു പറയ്മ്പളാ ണ് നമ്മക്ക് ദേഷ്യം പിടിക്യ
അതന്നെ നല്ല രീതിയിൽതന്നെ കൊഴപ്പൊന്നൂല്ലാവിടെ
ആ അങ്ങനെയാണെങ്കില്‌ നല്ല രസാ ആ പരിപാടിയൊക്കെണ്ടാവുമ്പോരു സുഖാണ് ആ എല്ലാരുംകൂടെ കൂടുമ്പോളൊക്കെരു രസാണ് ഇന്ന്പ്പോ അങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല്യ
നിങ്ങള് ഈനോബ്
ഇന്ന്നോമ്പ് ആഹ് ഇന്ന്നോമ്പട് ത്ത്പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെണ്ടാക്കിയാണ്ട് അനോമ്പർക്കും അത്രതന്നെ ഭക്ഷണം പത്തരിണ്ടാക്കണം കോഴിക്കറിണ്ടാക്കണം
ന്ന്പ്പിന്നെതാവുംലെ ഇന്നലെണ്ടായി നോമ്പ്?
ആഇന്നലിണ്ടായിരുന്നു.
രണ്ട് സത്തയാവുല്ലേ
രണ്ട് ദിവസം അല്ല ഒന്ന് മുതലേ നോക്കുന്നവരുണ്ട് പക്ഷെ ലാസ്റ്റ്ത്തെ രണ്ടാണല്ലാരും
എല്ലാവരും നോക്കല്ലേ ആഹ് നാലും കുഴപ്പമില്ല ഇപ്പൊ മഴയക്കായണ്ട് വല്ലാ ക്ഷീണം തോന്നൂലല്ലോ അല്ലേ
ആഹ ഇന്നിപ്പോ രാവിലെ നല്ല മഴ വെയദീന് ഇവിടെ
ആഹ അപ്പം പിന്നെ സുഖം കടന്നുറങ്ങാ സുഖാണോ പണിയൊന്നും ഉണ്ടല്ലോല്ലോ
ആഹ് പണിയൊന്നുമില്ല പിന്നെ വേ ആ ഉച്ചെന്റെ ശേഷം നല്ല പണി ഉണ്ടാവും വൈകുന്നേരം ആവുമ്പോ പിന്നെ ഓരോന്ന് ഉണ്ടാക്കാനും ഒക്കെ കുട്ടികളൊക്കെ നോമ്പ് വെച്ചെന്നോണ്ട് എന്തെങ്കിലും പൊരിക്കടി ഒക്കെ വേണ്ടി വരും
ഉണ്ട്രും അപ്പൊ എല്ല അരുമ്പാ നിൽക്കുമ്പോ ഒരു തന്നെയണല്ല അപ്പ ഏട്ടൊന്നും എത്തില്ല നോമ്പോടുത്തില്ല
ഇല്ല
ആഹ കഞ്ഞിവെച്ച് അത് നല്ലേ പനി ഉണ്ടാവനെ നോമ്പ് എടുക്കക്കെ നല്ലേ
ആഹ കൈ പനി ഉണ്ടാവുമ്പോ നോമ്പോൽക്കാൻ കഴിയില്ലല്ലോ
ആഹ ക്ഷീണം ഉണ്ടാവും പിന്നെ ആ അവള് വത ഉണ്ടാക്കി വക്കാണ്ടല്ലോ അവരാർക്ക് കഴിഞ്ഞൽ ഇട്ടാൽതില്ലോ അതെ അത് കൊഴപ്പില്ലായിരുന്നു ഇല്ല പോയില്ല ഇന്നലെ വന്നിട്ടുള്ളൂ ഇടുക്കിയിലേന്ന് അപ്പ ഇന്നലെ വന്നതാ ഇനി രണ്ടു ദിസം ഇവിടെ ഉണ്ടാവും ഈ ഞായറാഴ്ച പോവുള്ളൂ
ആഹ് ആഹ് ഇങ്ങനെ വേറെ വേറെ സ്ഥലത്തേക്കൊക്കെ കിട്ടുമ്പോ പോണതേക്കാരല്ലേ ആഹ് ഉം
പോവ പിന്നെ ഇപ്പോ ഞായറാഴ്ച പോവുള്ളൂ
ആഹ് ആഹ്
പിന്നെ കുഴപ്പില്ലല്ലോ
ആഹ് അതന്നെ
ഉം എന്റെ വീട്ടില് അമ്മ ഞങ്ങള് നാല് പെൺകുട്ടികളാ രണ്ടു ചേച്ചിയും ഒരു അനിയത്തിയും എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു ഓരൊക്കെ ആഹ് ഓരൊക്കെ ഓരോ ചുറ്റുപാടായിട്ടുണ്ട് ഓഹ് വീ ഇതിലിപ്പോ കുറവാണ് ഞാൻ ഇവിടെ പണിക്ക് കേറിയോണ്ടേ പോവാൻ കഴിയില്ല ആകെ ഞായറാഴ്ച ലീവുണ്ട അപ്പോ നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പണി ഇണ്ടാവും
ആഹ് അതന്നെ
വീട്ടിൽ പോണെങ്കി ഏട്ടൻ അവിടെ ഇണ്ടാവില്ല അപ്പോ ഞങ്ങൾ ഓട്ടോറിക്ഷ ഒക്കെ വിളച്ച് പോകവാണെങ്കിൽ നല്ല പൈസാ
ആഹ് എവിടെയാ വീട്
പുലിക്കിലാണ് കൊണ്ടോട്ടി പുലിക്കിലാണ്
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഓട്ടോറിക്ഷക്ക് പോണ കുറെ പൈസ ഉണ്ടാവും അപ്പോ പിന്നെ പോവാക്കും
ആഹ് അതന്നെ
പോവാണെങ്കിൽ പിന്നെ രണ്ടുമൂന്നു ദിവസം നിൽക്കണം പിന്നെ ഓട്ടോറിക്ഷ പൈസ നുക്ക് ചെലവാകും
ആഹ് ആഹ്
പോയി പോരണെ ഭയങ്കര ഇതല്ല പിന്നെ അങ്ങാട് പോവാക്കും
ആഹ് ആഹ്
അന്റെ വീട് എവിടെയാ
എന്റേത് വേങ്ങരയാണ് ഞാൻ കല്യാണം കഴിച്ചത് പരപ്പനങ്ങാടിയ
ആ ഞങ്ങള്ടെവിടെ യൂണിവേഴ്സിറ്റിയാണ് ആ ഏട്ടന്റെ വീട്
ഏ ഏട്ടന്റെ വീട്ടിലാ ഉം എന്റേത് വേങ്ങര എനിക്ക് രണ്ട് അനിയന്മാരും
ആഹ ആയിഞ്ഞൂരത്തിൽ
ആഹ് അവര് അനിയത്തിന ഞാൻ ഇതേമാതിരി എപ്പോഴും ഓ അപ്പോ ഇവടെ ആരെങ്കിലും വേണം. ഇവടെ ഭർത്താവിന്റെ ഉമ്മണ്ട്.
ആയിണ്ടാവുല്ലേ?
ഉമ്മാന്റെ അടുത്ത് ആരെങ്കിലൊക്കെ ആക്കിക്കാണ്ടാണ് ഞാൻ പോവല്.
ആ അപ്പ പോവയില്ല. അപ്പ പിന്നേ ഉമ്മാന്റെ തരി വേ എന്തായാലും നോക്കാണ്ടടോ. പ്രായം ആയ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല്ലല്ലോ. നമ്മൾ നോക്യാ നമ്മ
ഇവടെവല് പെങ്ങന്മാര് വരുമ്പോ അരെങ്കിലും വരുമ്പളാ ഞാൻ
പോവും ആ അപ്പ പിന്നെ വീട്ട്പ്പോയി നിൽക്കാലോല്ലേ?
ആ അപ്പ നിക് അങ്ങനെ പോവുമ്പോ. ലീവ്ട്ടുമ്പോ അവല് അവര് വരും
അപ്പ അപ്പ ഓരകൂടെ നിക്കാൻ കഴയില്ലന്നള്ളൂലേ? ആ പിന്നെ ഈ പോവാ പിന്നെ ഓരൊറ്റയ്ക്ക് ആയി.
ആ ഇന്നിപ്പോ വടെ ഒരാള്ണ്ട്.
ആ ഇന്ന് ആ ഇജ്ജ് വീട്ടു പോണുണ്ടോ
ഇല്ല പോണില്ല.
ആ നാമ്പൊക്കായോണ്ട് പിന്നെ അങ്ങട്
നോ നോമ്പോ ആ ഭർത്താവിന് പനിയൊക്കെല്ലേ?
അപ്പ പിന്നേ പോവാക്ക നല്ല്
ആ അപ്പ പിന്നെ പോണില്ല. പിന്ന അവടെ അനിയത്തിം കൂ ചെറിയ കുട്ടിയക്കേണ്ട്. പിന്നെ നമ്മളിവിടുന്ന് പോയാ ചെലപ്പോ പനി അവിടുക്കും വരോ?
ആ ആ അപ്പ പിന്നെ അങ്ങനെ നിന്നോൾകും ആ അമ്മള് നല്ലോംപോലെ പോയ നമ്മക്ക് നന്ന് ജീവിതങ്ങട് പോവും. അപ്പന്നീ വരാ രാവിലെ ഇപ്പ എന്താ കഴിച്ച് ന്നിട്ട്
രാവിലെ ആര്
നിങ്ങള് നോമ്പ് വേണ്ട ഇടുക്കാന്
നോമ്പെടുക്കാന് ഞങ്ങള് സുബ്ഹിക്ക് എണീക്കലാണ് നാല് മണി എണിക്കും അപ്പ കുട്ട്യാളൊക്കെ ബിസ്കേറ്റ്തിന്ന് അങ്ങനൊക്കെ തിന്ന് പിന്നെ പയണ്ടായിരുന്നു. ഓൽക്കത് മതിന്ന് പറഞ്ഞ് കു
അമ്മേ അതൊക്കെ വീണാ ദ്രവിച്ച് പോണ സാധനല്ലേലേ?
ആ അവരത് മതിന്നറഞ്ഞാണ് ബിസ്കറ്റ്ന്നത് പയം പിങ്ങീക്ക്ന്ന്. പയം വേണ്ടവർക്ക് പയോം തിന്നാച്ച്
ആ
അങ്ങനെ അതും കഴിച്ചു. ആ ഞങ്ങളത് കുട്ട്യാള് ബിസ്കേറ്റാ തിന്നത് കുട്ട്യാൾക്കത് പിന്ന ദോശ ഉണ്ടായിര്ന്ന്.
ആ അപ്പ പിന്നെ
ആ ഉമ്മക്ക് ദോശ
ആ ഉമ്മ നോമ്പ്ടുക്കോ? അയ്ശരി ആ ആ
ഉമ്മക്ക് ക് ഉമ്മന്റെ കാര്യങ്ങള ഉമ്മന്നെ ചെയ്യും ഉമ്മാക്ക് തലക്ക് രക്തം കട്ടപിടിക്കണ അസു
ആ
അപ്പോ ആ അങ്ങനെ ഇള്ളത്കൊണ്ട് ഒറ്റക്ക ഇട്ട് പോവാൻ പേട്യാ. ആ
ആ നോമ്പ് അ റമളാൻ മാസത്തിലൊക്കെ നോമ്പ് ഫുള്ളായിട്ട് ഇടുക്കരുത് ന്ന് പറഞ്ഞ്ക്ക്ണ്
ഏ ആരാണ്ച്ചാല്
ഇങ്ങനെ ഇള്ള നോമ്പോക്കെ കൊറീച്ചൊക്ക എടുത്താ എടുക്കണന് കൊയ
ആ അതാണ്. അതൊക്കമ്മടെ കാര്യം നോക്ക്യാതന്നെ കൊറെ സമാധാനണ്ടാവും
ആ
ഇന്ന് ഇക്കിപ്പോ വളമ്പിതന്ന്. ഇനിപ്പോ വെള്ളോന്നും കുടിക്കാതേ പ്പോ ഞ്ഞി ആറുമണി ഇനി അറുമണി വരെ നിക്കണല്ലോല്ലേ?
ആ ബാങ്ക് മൈരിബ് ബാങ്ക് കൊടുക്കുമ്പ.
എടുത്തിങ്ങനെ പോവുപ്പോ പിന്നെ എടുത്തിങ്ങനെ പെട്ടന്ന് ഇങ്ങനെ വരുമ്പളാവൂല്ലേ ബുദ്ധിമുട്ട്ത്ണ്ടാവ ഞങ്ങ ഞങ്ങള് ആദ്യക്കെ ഇങ്ങളെ ഒരു മാസം നോമ്പ്ണ്ടല്ലോ അതൊക്കെ ഞങ്ങള് എടുക്കാറ്ണ്ട്.
ആഹ ആഹ.
ല ആ എടവിട്ടൊക്കെ ഞങ്ങൾ
ഇടവിട്ട് ആഹ.
ഒര് ഞങ്ങക്ക് എന്തൊെ ചൊല്ലൊക്കെ ചെയ്ല്ല അതൊക്കെ ഞാ
ആ നീ എന്തെക്കെ വെയ്ക്കും.
ആഹ് എന്തൊക്കെയോ എന്നിട്ട്, ഞങ്ങള് നോക്കി വായിച്ചൊക്കെ എടുക്കും. എന്നിട്ട് വൈകുന്നേരം രണ്ട് കാരക്കെ അല്ലെ വെള്ളം കുടിച് താക്കും അ വെള്ളം ആ വെള്ളം കുടി കാരക്കന്ന തിന്ന വെശപ്പ് മാറി.
ആഹ രസാണ് നോമ്പ എടുക്കൻ ഇങ്ങനാ. നമ്മള് ങ്ങനെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോ ഒരു രസ. ഇങ്ങനെ നോമ്പിടുത്ത്ങ്ങണ്ട് പോയാല് സമയം അങ്ങട്ട് പൊയ്ക്കോളും വീട്ട്ലെന്നെങ്ങനെ ഇരിക്കുമ്പളാണ്. നമുക്കൊരു സമയം പോവാത്ത മരി.
ന്നാ അയ്ക്കോട്ടെ ട്ടോ പിന്നെ വിളിക്കാ.
ആ ആ